കേൾക്കുന്നുണ്ട്
ആ ആ വേറെന്തണ്ട് വിശേഷോ.
വേറെ നല്ലതന്നെ സുഖായിട്ട് പോണ്
ആ ടി വി ഒന്നും ഇല്ല വീട്ടില് സിനമ ഫിലിമൊന്നും കാണൂലേ
സിനിമ കാണാനായിട്ടേ ഈ പിള്ളേര് ഇപ്പ ഹോട്ട്സ്പോട്ട് ഓണ ആക്കി കാൺലാണ് അപ്പൊ ഈ വൈഫ ഓണക്കൂലേ ആഹ അപ്പൊ അത് അതില്
കാണാൻ പക്കറ്റുന്നില്ലല്ലോ അവര് കാർട്ടൂണ് കാണലു.
ആവാ നിങ്ങളടെ അവര് കൊച്ചുങ്ങളല്ലേ കൊ ച്ചുങ്ങള് ഇവിടെ കൊച്ചങ്ങള് പറ മറ്റേളയാളള്ളൂ ഇളയാക്കാണ് കാർട്ടൂൺ കാണുന്നത് ഇപ്പൊ സിനിമ ക്കിന പ്പ അതിൽ നിന്ന് കണ്ടോളും
ആ ആ ഇവിടെ വൈഫൈ ഏത് ആ ഹോട്ട്സ്പോട്ട് ഒക്കെ ആിയതായിരുന്നു പക്ഷെ അത് ഇവര് കാർട്ടൂൺ ചാനൽ വെച്ച് വെച്ച് വെച്ച് ടീവീക്കെന്തോരു ഇത് വ സ്ത്രീക്ക് വന്നന്ന് ആ കംപ്ലൈന്റ് ആയി പോയി അത് ഇങ്ങനെ ലൈനി വന്ന് ഇപ്പൊ ഇതൊന്നും ആവുന്നില്ല
ഇവിടത്തെ കംപ്ലയിന്റയി എന്നിട്ട്ന്നെതേ ടിവി ഇവിടെ കംപ്ലൈന്റ് ആരുന്നു ടിവി കോർചുസ് കണ്ടു പിന്നെതേ പിള്ളേര് പറഞ്ഞഞ് പറഞ്ഞപ്പോ ഓരോ പുതിയത് മേടിച്ചത് അതാണ് ഈ സ്മാർട്ട് മേിച്ചപ്പപ്പോ ഈ മൊബൈലിന്ന് എടു ക്കാവേണ്ടിട്ട്
ആ ആ ഇപ്പ ടി വി വാങ്ങ വല പൈസന്ന അതെ ഉം ഉം എന്താന്നന്ന് അറിയില്ല വൈപ്പയ് ഇതൊന്നും ആവുന്നില്ല യൂട്യൂബ് ആവുന്നില്ല ഇവരായിട്ടിപ്പം കാർട്ടൂൺ ചാനൽമാത്രം കേബിൽ കണക്ഷൻ ഇണ്ട് പശേ കേരളക്ഷന നമക്ക് വെക്കാൻ ഇവര്
കാമ്മതിക്കൂല ആ വോവ മക്കളോട്തൽ സമ്മതിക്കൂല ഈ കാർട്ടൂൺ ത ന്നെ കണ്ടുകൊണ്ടിരിക്കും
ആ മുന്നേ ഒക്കെ സീരിയല് സീയൽ ഒക്കെ കാണാറണ്ട് അപ്പ അതൊന്ന് സീരിയൽന്ന് ഇക്കാരേ പറ്റത്തില്ലേ അവർ
ആ ഞാനും കാണോർന്ന്ട്ടൊ മുന്നേക്കെ ഇപ്പൊ ഒന്നും കാണവര് ഇൻറസ്റ്റല്ല
ഉ അതായി എല്ലാരും മൊബൈലിൽ തന്നെ അല്ലേ എല്ലു
ആഹ മൊബൈലായങ്ങോണ്ട
ട്ട്ലല്ലോ
ആ അതെ അതെ ഉം പിന്നെ മക്കള് ഓ അവിടെ ഇപ്പോതേപ്പപ്പോ വേറെന്ത ഒരു സിനിമ വച്ചട്ടുണ്ട് അങ്ങനെ അങ്ങനെ പിള്ളേര് സിനിമ കണ്ട കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ഉം പൊറത്തോട്ട് ഉറങ്ങാൻ പോളല്ലേ ഇപ്പൊ വെയിലായിട്ടുണ്ട് നിങ്ങക്ക് വെയിലായന്ന്
ആ ആ ആഹ വായിൽ തന്നെയ ഉള്ളത് വരും വന്ന് പോകുന്നു
ആഹ ആഹ വേറെ എന്താ
വേറെന്തന്റെ വിശേഷം എവിടെയൊക്കെ പോണോ ഇന്ന്
ഇന്നിപ്പൊ പ്രത്യേകിച്ചൊന്നും പണീല്ല പിന്നെ സാധനങ്ങൾ തീർന്നിരിക്കാ അപ്പ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പലര്ക് സാധനങ്ങളേ അപ്പൊ അത് മേടിക്കാൻ പോണംന്ന് പറഞ്ഞോണ്ടിരിക്കുണ്ട് ഇപ്പൊ എങ്ങനെയന്ന അറിയില്ല അത്
എവിടെയും സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടാള്ളത്
നിങ്ങൾ എവിടന്നാ മേടിക്കണേ
നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് നമുക്ക് ടൗണ ടൗണിലും പോകാൻ പറ്റും പിന്നെ ഇവിടെ അടുത്ത് തന്നെ കടയുണ്ട് സൂപ്പർ മാർക്കറ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട്
ആ സപ്ലൈകൊന്ന് മേടിക്കോ
ഇല്ല സപ്ലൈ കൊങ്ങനെ വാങ്ങിക്കാറില്ല റേഷൻ കടേന്ന് വാങ്ങിക്കാറുണ്ട് അരിയോ എന്നായൊ പയർ അതൊക്കെ വാങ്ങിക്കാറുണ്ട് ചെറുപയറൊക്കെ ഏ ഉഴുന്ന് അതൊക്കെ വാങ്ങിക്കും സപ്ലൈക്കോ അങ്ങനെ പോവാറില്ല നമ്മള് തൊട്ട അയൽവാസികൾ ഉണ്ട് അപ്പൊ അവര് വാങ്ങിക്കുമ്പോ അവ അവര് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ റേഷൻ കാർഡ് കൊടുത്തിട്ട്
പോവുലെ
അവരിക്ക് ആഹ് അവർക്ക് അങ്ങനെ കൊടുക്കാർ അവര് വാങ്ങിക്കുന്നവര് നമ്മളങ്ങനെ വാങ്ങിക്കില്ലാ അപ്പൊ ബാക്കിയുളളവർ വാങ്ങിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്
ആഹ് അതാ ഞാനും കഴിഞ്ഞ ദിവസം മേടിക്കാൻ പോയാ ഇപ്പൊ പഞ്ചസാരയൊക്കെ ഒരെണ്ണത്തിൽ ഒരന്നാളെ കിട്ടുള്ളൂ
ആ ആ
അപ്പൊ അങ്ങനെ മേടിക്കാൻ പോയി അടുത്ത വീട്ടിലിൽതെ മേടിചൊണ്ട് പോയി
അതെ പഞ്ചസാരൊക്കെ വില കുറവ് ഉണ്ടാവുല്ലേ അങ്ങനെ വാങ്ങി
പഞ്ചസാര അവിടെ നിസ്സാര പൈസയള്ളൂ മുപ്പത്തിമൂന്നോ അത്രങ്ങാണ്ട്
ആ ആ
അല്ലാണ്ട് മേടിക്കുപൊ ഇച്ചിരി കൂടി ആവൂല്ലോ കടയിൽ
കൂടുതൽ ആ കടയില് കൂടുതലായിരിക്കും
ആഹ് കടൽ കുറച്ചും കൂടി ആവും അപ്പൊ ഞാൻ അതൊണ്ട് വെളിച്ചെണ്ണയും, പഞ്ചാരയും പിന്നെ വേറെ
ഉം നമ്മള് പിന്നെ സാധനങ്ങളിൽ ഒരു വാങ്ങുന്നത് ഒരു കൂട്ടതിൽ തന്നെ പഞ്ചാസാരൊക്കെ വാങ്ങുന്നത് കൊണ്ട് പിന്നെ അതിനായിട്ട് മെനക്കെടൂല
ആഹ് അതിനായിട്ട് പോവൂല ആ ഇന്ന് പലചരിക്ക സാധനം എടുക്കാൻ പോവാ പറഞ്ഞു ഇന്ന് പുറത്തോട്ടെങ്കിലും പോണ്ടേ എവിടെങ്കിലും പോണ്ടേ ഇന്ന്
ആഹ് ഇന്ന് പോണം ഇന്നിപ്പോ ഇവിടെ കാർണോറെ കാണാൻ വേണ്ടി പോണം ഞാൻ പോയിട്ടില്ല പണം കിട്ടീട്ട് മക്കളീം കൊണ്ട് പോണ്ടേ വിചാര്ച്ച്ട്ട് ഇങ്ങനെ ആൾക്ക് അസുഖ ഉള്ള ആളല്ലേ അപ്പൊ ഇൻഫെക്ഷൻ ഒക്കെ ആവുന്ന് പറഞ്ഞിട്ടുണ്ടായി ഡോക്ടർ ആ അപ്പൊ കൊറച്ച് നാള് അപ്പൊ അങ്ങനെ സന്ദർശം ഒന്നും പാടില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായി ഡോക്ടർ
ആ ആഹ്
അപ്പൊ അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായില്ല മക്കളെയൊക്കെ കൂട്ടി പോകണ്ടേ അല്ലേ
അതെ അതെ പിള്ളേരെ കാണിക്കണല്ലേ
ആ ശെരി അതെ ആ ഇന്ന് പോണം മോള അംഗനവാടി കൂട്ടിയിട്ട് ആ വെളളരിക്ക പച്ചടി വെക്കല്ലോ പച്ചടി വെക്കാറില്ല
അതൊന്നും വലിയ കാര്യമില്ല പിള്ളേർക്ക്
ആ ആ അവർക്കൊക്കെ പച്ചടി ഒക്കെ ഇഷ്ടം
ആഹ് അതൊന്നും ഇണ്ടാക്കിയാ ഇവിടെ അങ്ങനെ കൂട്ടൂല അപ്പ തോരം വയ്ക്കുന്നകാര്യം എനിക് അറിയാൻ വേണ്ടി തോരൻ വെച്ചോക്കണം
ഏഹ് എങ്ങനെ വെക്കാ കറിയും വെക്കുവല്ലോ വെള്ളരി
ആ അത് കറി വക്കലുണ്ട് കറി വക്കാന ഞാൻ എടുക്കലുള്ളൂ മൈനായിട്ട് പിന്നെ സാമ്പാറിലിടും
അതെ
ഉം അങ്ങനെയൊക്കെ ചെയ്യും ആഹ്
മീനൊന്നും കിട്ടിട്ടില്ല മീനൊന്നും കിട്ടീട്ടില്ല ഇന്ന് മത്സ്യം
മീൻ ഇന്ന് കിട്ടീട്ടുണ്ട് മീനും കറി വെക്കണം പിന്നെ അല്ല അല്ലാണ്ട് തോരം വയ്ക്കൂല മീൻ കറി വെക്കണം മീൻ പൊരി ക്കെയും ചെയ്യും മീൻ വറക്കാൻ
അതെ മീൻ കറി വെച്ചതൊന്നും നമ്മളൊന്നും കൂട്ടൂല്ല പൊരിച്ചതേ കൂട്ടൂ
ആഹ് കറി ആരും കൂട്ടൂലേ
ഇല്ല കറി വെച്ചത് വല്യാളെ കൂട്ടൂ ഞാനൊന്നും കൂട്ടുല്ല ഞാനും മക്കളൊന്നും കൂട്ടൂല
അതെ
ഇവിടെ കറി വെച്ചത് അങ്ങനെ ഇഷ്ടല്ല പിന്നെ ഈ വല്യ മീൻണ്ടല്ലോ അതൊക്കെ പിന്നെയും കൂട്ടും ഈ അയ്ക്കൂറ ആവോലി ഒക്കെ പോല്ത്തെ
ആഹ് ഉവ്വ് വ്വ് വ്വ
അതൊക്കെ കൂട്ടും ഈ ചെറിയ ചെറിയ മത്സ്യങ്ങളൊന്നും കൂട്ടൂല്ല അത് മുള്ളുണ്ട്ന്ന് പറഞ്ഞിട്ട് ഇല്ല മുള്ളൂണ്ട്ന്ന് റ്ഞ്ഞ് ഇതാക്കൂ അവര് നല്ലോണം പൊരിച്ചതേ കുട്ടുള്ളൂ
അതെയ് ആഹ്
രണ്ടേരോക്കെ പോരിക്കുന്നതില്ലേ
ആഹ് ഞങ്ങൾ ഇവിടെ മീൻ കറി വെക്കും മീൻ കറി വെയ്ക്കണം മീൻ പൊരിച്ചത് വേണം തോരം വേണം
ഉം നമ്മളച്ച് നമുക്ക് ചാറേ വേണ്ടു കറിവെച്ചത് കഷ്ണങ്ങൾ ആരും എടുക്കൂല അപ്പൊ കഷ്ണങ്ങളൊക്കെ ബാക്കിയണുണ്ടാവാ
അത അതാ ആഹ്
അത് പിറ്റേ ദിവസത്തേക്കും ണ്ടാവും കൊടുക്കാൻ ഉള്ളത്
അതെല്ലേ ആഹ്
ആ
വേറെ പ്രത്യേകിച്ച് വേറെ
ചോറും ഇപ്പ ചോ ചോ ചോറും ഇപ്പൊ ബാക്കിയാവലാണ് അത് ചോറപ്പോ വെച്ചാല് ചൂടായത് കൊണ്ടാരിക്കും വേണ്ടാലോ ചോറ് നല്ലവണ്ണം വള്ളം ദാഹം വേണ്ടത് വള്ളം മോരും വ മോരും വെള്ളം ഒക്കെ കുടിക്കും ചോറ്റിന് മോരൊക്കെ ആക്കലുണ്ടോ
ഏഹ്
മോര് വെള്ളം മോര്
മോരും വെള്ളം ഉണ്ടാക്കല് ഞാൻ കുറവാണ് പിള്ളേരിന്നാള് ചോദിച്ചാണ് മോരും വെള്ളം ഉണ്ടാക്കി തരാൻ ഞാൻ പറഞ്ഞോണ്ട് മോര അങ്ങനെ എപ്പോഴും കിട്ടണ ഒരു സാധന ഇല്ല പിന്നെ കടയിൽന്ന് മേടിക്കുമ്പോ മറന്നു പോവും
കട്ടിമൊരില്ലേ തൈര് വാങ്ങിച്ചിട്ട് ആക്കാല്ലോ തൈരിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചാ മതി മിക്സിയില്
ആഹ് തൈര് ഞാന അങ്ങനെ ചെയ്യൽ കുറവാണ് പൊതുവേ ഇനിയിപ്പോ അതൊന്ന് ചെയ്യുന്ന ആഹ് ഇന്നാൾ ഒരു കൊ ഒരാൾ ഇളയാൾ പറഞ്ഞിന് തൈരിൽ സംഭാരം പോലെ ഉണ്ടാക്കി കൊടുക്കാൻ
തൈരിലിഞ്ചി പച്ചമുളക് അതൊക്കെ ഇട്ട് അടിച്ചാൽ മതി
ആഹ് വെറുതെഞ്ചിയുംപച്ചളക്കും കറി കറിവേപ്പിലയും ഇട്ടാതിയല്ലേ അല്ലെ
കറിവേപ്പില ആഹ് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഉപ്പൂട്ടിട്ട് കുറച്ച് വള്ളം ചേർത്തിട്ട് അടിച്ചാ മതി അന്നരം മോരു പോലെ തന്നെ ആവും നല്ല ടേസ്റ്റ് ആയി ആയിട്ടും
അതെല്ലേ ഇനിപ്പ അതൊന്ന് ചെയ്ത് നോക്കണം തൈര് മേടിക്കാം
ആഹ് കട്ട കട്ടതൈരിലും ആഹ് ഡബയിൽ വരുന്ന കട്ട തൈരുണ്ടല്ലോ അതിലും അങ്ങനെ തന്നെ ചെയ്യാം ഉം അതിലും അങ്ങനെ തന്നെ ചെയ്യാം ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് എളയ മോള വിശേഷ ആയിരിക്കുമ്പോ ഞാന് അധികും മോര് മോരു കുട്ടിട്ടേ ചോറ് തിന്നു
അതെല്ലേ ആഹ് അല്ലാണ്ട് ഒന്നും തിന്നാ പറ്റൂല ആഹ് സമയത്ത് ഭയങ്കര ശർദ്ദലാ ണലൊ
ഇല്ല എനക്ക് മൂന്ന് മക്കളീഒരു ശർദ്ദി ഇല്ലൊന്നുല്ല
അതെ ഒന്നും ഉണ്ടായില്ല
ഇല്ല ഇല്ല എന്റെ ഉമ്മകൊകെ ഇണ്ടായര്ന്ന് എനിക്ക് അതെ ഉം എനക്ക്ങ്ങനത്തെ ഒര് പ്രശ്നോല്ല ഗർഭിണിയാണന്ന്ന്നെനെ അറിയു ല നോക്കുമ്പോ മത്രേ മനസ്സിലാവു എല്ലാ ഭക്ഷണവും കഴിക്കും അങ്ങനത്തെ വലിയ പ്രശ്നന്നുല പിന്നെ ചോറിന്റെ പ്രശ്നം മാത്രം ചോറിന്റെ പ്രശ്നം മാത്രെണ്ടായി ഇല്ല നിർത്തിട്ടില്ല രണ്ടാണും ഒരു പെണ്ണും അല്ലേ ഞാൻ നിർത്തിട്ടില്ല ഭർത്താവും നിർത്തിട്ടില്ല അതെ നോർമൽ പ്രസവകൊറേ പ്രശ്നങ്ങളൊക്കെ ഇണ്ടായി പ്രസവത്തിലൊക്കെ പക്ഷെ ഉം അതല്ലോ എന്തോ ഭാഗ്യതിന് നോർമലായ്ട്ടന്നെ പ്രസവിച്ച് ഉം പ്രസവ പ്രസവയ്ട്ടന്നെ പ്രസവിച്ച്
ആഹ് സമയത്ത് ഷുഗറക്കെകേറി വര്വൊ
ഇല്ല ഷുഗറൊന്നുംങ്ങനെണ്ടാകാറ്ല്ല മൂത്ത മോന്ക്ക് മാത്രം ചെറിയൊര് ഷുഗറ് വെര്ണോ വരേണ്ട്യൊ ന്ന്ള്ളര്ത്ണ്ടായ്ര്ന്ന് അതാണ് പിന്നെ അങ്ങനെണ്ടായ്ല്ല ഇല്ല തയ്റോട് പ്രശ്നങ്ങണ്ടായ്ന് ഓ ആഹ് വെ ന്നാമത്താളെ പ്രസവ്ച്ചേന് ശേഷം ഭയങ്കര മുടികോയ്ച്ച്ലാന്ന്
ആഹ്
മുടി‌ക്കെകൊയ്ഞ്ഞ്ന്താ ക്യാൽഷ്യം അയണും പ്പംവിറ്റാമിൻഡിത്രീടെ കൊറവ്ണ്ട് അങ്ങനെ പ്രശ്നാണിപ്പം ഉം വിറ്റാമിൻഡീത്രീന്നെ കൊറഞ്ഞാലും നമുക്ക് ആഹ് മുടികൊഴിച്ച്ല്ണ്ട് ഈകാലുംകയ്യൊക്കെ വേദനട്ക്കും ഏഹ് നടുവേദന അതെല്ലാവര് വി റ്റാമിൻഡിന്റെ കൊറവ്കൊണ്ടാന്ന പറഞ്ഞത് ഡോക്ടറെ കാൺച്ചപ്പോ അതെ വിറ്റാമിൻഡീന്റെ കൊറവാപറഞ്ഞത് ഒര് മാസ്ത്തില് വെച്ച്ട്ടൊര് തുകവ വന്ന്ട്ട്ണ്ട്
ആഹ് അത് കട്ച്ചയ്മ്പം മാറും അത് നാലാഴ്ചങ്ങ് എട്ടാഴ്ചയാന്ന് തോന്ന്ണു
പ്പാ ആഴ്ചക്കാഴ്ചക്ക് അത് കുടിച്ചേന് പ്പം മാസ്ത്ത്ലിപ്പം നാല് മാസം കുടിക്കാൻ തന്ന്ട്ട്ണ്ട് പിന്നെ വെയ്ലെക്കെകൊള്ളാൻപറഞ്ഞ്ന് ഇപ്പഴ്ത്തെ വെയ്ല് കൊള്ളാം
ഇപ്പത്തെ വെയ്ല് കൊള്ളാൻ പറ്റുല പിന്നെ രാവിലെ എണിക്കുമ്പോ തന്നെ ഉദിക്കണ വെയ്ല് അത്കൊണ്ടുമ്പോ തലവേദന പിടിക്കും
ഉം
അത് ചെലർക്ക് പറ്റുല തലവേദന വാറൂലപിന്നെ
ആതേ രാവിലത്തേത് കൊള്ളാപിന്നെ ടൈംമ്ണ്ടാവൂലപ്പൊ ഇവരെ ഇവരെ കൂടെ കളിക്കുമ്പോ
ആഹ് രാവിലല്ലെലും സമയണ്ടാവുല്ല അടുക്ക്ളെന്ന്നീങ്ങാൻ സമയ്ണ്ടാവൂലല്ലോ ഉം ഉമ്മനിപ്പെഴാ വരുന്നേ
ഓര് വൈകിട്ടാവൽക്കും ഞാനിനങ്ങ് പോയാല് നമ്മളൊര്മിച്ച്ല്ലാ റൂമുകണ്ടെക്
പോരുള്ളൂല്ലേ നിങ്ങളപ്പം ഭക്ഷണം കഴിച്ച്ട്ടാപോവ്ള്ള് പോവുള്ളാര്ക്ക്വല്ലേ
അതാ ഉച്ചക്കത്തെ ഭക്ഷണം കയ്ച്ച്ട്ടെന്നെ പോവു മോളെ അങ്ങനെവാടിന്ന് കൂട്ടണ്ടേ അവളെ കൂട്ടാ പിന്നവ്ടെ വീട് പൂട്ടിപോംമ്പോ ആരും ഉണ്ടാവൂല
ആഹ് വീടുംപൂട്ടി പോണോല്ലോ
ഉം പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാനും പറ്റൂലാലോ അവളെ കൂട്ടാനായ്ട്ട് അവളേം കൂട്ടിട്ട് പോവാന്ന വിചാര്ക്ക്ന്ന്
ആഹ് അവളപ്പനി വരുമ്പോ നാലൂണിയാകുല്ലോ അപ്പപോയിട്ട് വ വന്നിട്ടാ പോവ്ള്ള് ല്ലേ ആഹ് അല്ലാണ്ട് പോകാൻപറ്റൂലല്ലോ ഉം അതാരാണ് നിങ്ങടുമ്മാടെ ആരാ
ഏഹ് ജേഷ്ഠൻ മൂത്ത ജേഷ്ഠൻ
ആഹ് അതാ അങ്ങനെയാ നല്ല ബന്ധാണ് ആഹ് ഉം ഉം അപ്പ്നീ ആഹ് മോള് നാലൂണിയാവും വരുമ്പെല്ലേ
അവര് സൈക്കിളെട്ത്ത്ട്ട് വീട്ട്ന്റുള്ള്ന്നന്നെ അവര് ഓട്ടിക്കും പൊറത്ത് വിടാത്തോണ്ട് വീട്ട്നുള്ള്ന്നാവരോട്ടിക്കൽ
ആഹ് അല്ലാണ്ട് പൊറത്തേക്ക് പോവാൻ പറ്റൂലല്ലോ
ആഹ് പൊർത്തേക്ക് വെയ്ലത്തെറക്കൂലല്ലോ ഞാനെന്തായാലും വൈകുന്നേരം വെയ്ല് താഴാപോയ വെയ്ല്ല് ആഹ് വെയ്ല് പോന്നുണ്ടോ പോന്നുണ്ടോ അവര് നോക്കി നിക്കും ജനല്ന്റെള്ള്ലൂട്ടെ വെയ്ല് പോയ് വെയ്ല് പോയ്ന്നർഞ്ഞ്ട്ട്
ആഹ് ആഹ് ആഹ് ആഹ് ശെരി